കേൾക്കുന്നുണ്ടാ
ആഹ് കേക്കുന്നുണ്ട്
എന്തൊക്കെ
സുഖാണ് ആ കുളിയൊക്കെ കഴിഞ്ഞു
ഫുഡ് കഴിച്ചോ
ഇല്ല ഫുഡ് കഴിച്ചില്ല
ആ ഞാൻ കൊറെ ആയി അടിക്കണ് എന്തറിയില്ല
ഏ എന്ത് കി വരുന്നില്ലേ കോള്
ന്താറീല്ല
ആഹ മക്കളൊക് സ്കൂൾ ഏ
പിൻ ല്ല അറിയോ
കടായി ഞമ്മള് ഇല്ല ക്ക അറിയോ ഞാ ജസ്റ്റ് ഉണ്ടാക്ക ചെയ്യും
ആ ഞാനും അങ്ങൻ തന്നെ ഇൻക്ക്ത് വെല്ലായിട്ട് അറിയില്ല ന്നാ അറി ചെയ്യും അങ്ങനെ
അതെ ആഹ് ചിക്ക ആദ്യ ചിക്കൻ പൊരിക്കും ന്നിട്ട് പിന്നെ ഉള്ളിയും തക്കാളി ഒക്കെ വാട്ടീട്ട്
ആഹ് ചിക്ക പൊരിക്കണേക് നമ്മള് മ സാര എന്താ മഞ്ഞളും മുളകും അങ്ങനെ വല്ല ചതവുകളൊന്നും ഇടണ്ടല്ലോ
ഇടണ്ടേ ഇട്ടാണ്ടാണ് ഞൻ ണ്ടാക്കല്
അല്ല ഞാൻ കരുതി പിന്നെ മസാലയൊക്കെ നമ്മള് പിന്നെതാക്കുവല്ലോ പാണങ്കി ജസ് അയിന്റെ ധോയിച് ടുക്കല്ലേ അത് ത് മാത്രം നമ്മള് നീര് ന്നൊക്കെ പറയുന്ന
ആഹ് നീ
പേസ്റ്റാത്രം പേസ് അല്ലെങ്കി പേസ്റ്റ ആാക്കിയണ്ട് അങ്ങനെയും പറ്റൂലേ
എന്താ ആഹ് പേസ്റ്റാക്ക്യാണ്ട് ആഹ് അതെ ഓ ആ ആ
ന്നിട്ട് പിന്നെ ഉം ഉം കളർപ്പൊടി യൂസ് ചെയ്യൂലേ അത് വേണല്ലേ ആ അപ്പളല്ലേ കാണാൻ ഭംഗിണ്ടാവുള്ളൂ ആഹ് ഇങ്ങട്ട് പിന്നെ നെയസായിട്ട് ഇതാക്കണം തോന്ന്ണ്ല്ലേ ഉള്ളി വലിയ ഉുള്ളി
ആഹ് വല്ലയുള്ളി
ആഹ് നല്ലോെനേയ്സാക്കിയ ആ ആ് പിന്നെ ഇത് ഉള്ളിയണ ട്ട അറിയാത്ത രീതി അങ്ങനെ വാട്ടും വേണം തോന്നില്ലേ
അയിന് പറ്റു ആ സ്ലൈസ് ആ സ്ലൈസിന്റെ ആ അതില് എര്ഞാലും മതി
ആഹ് അഹ് പറ്റും അയിൽ അയിലെ അങ്ങനെ നല്ല
കിട്ടു എന്താ
അപ്പളാ രുചി കൂട തോന്ന്ണ്ട് ഇൻക്ക് ചിലപ്പോ അപ്പള് ജസ് ചൊന്ന് വെറുതേക്ക് കുട്ടികൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനെ വേസ്പീട്ലൊരു പണി ണ്ടാവുല്ലോ നമക്ക് ആഹ് ഇപ്പൊ അയ്ലേറമ്മള് സാവധാനങ്ങനെക്കെ നെയ്സായിട്ട് അതാക്കിയാലാണ് ഈ തോന്ന ഒന്നും കൂടി
ഒന്നും കൂടി
ആഹ് നല്ലൊം വാഴണം ന്നാണ് ബ്റൗ ഉള്ളിക്കൊ നല്ല കളർമാറ്റം വരുമ്പോത്തിന് ബ്രൗൺ അങ അത്രക്കുംവാ വാട്ണം തോന്ന്ണ്ലെ ബ്രൗൺ കളറാവോളും
ബ്രൗൺ കളറാവോളം വാട്ടീട്ട് പിന്നെ തക്കാളി തക്കാളി ഇട്ടിട്ടാണ് ഉ പ്പിടലങ്ങള്
ഉള്ളി വാട്ട്ണീക് കൊർച്ച്ടും
ആഹ് ചലോരങ്ങനെ ഇടൂല ഉള്ളി വാട്ട്ണീക്ക് ഇടൂല
അതെന്താ അങ്ങനെ തക്കാളീം
എന്താ അറീല്ല അവും ആഹ് വേഗം ഉള്ളി വാടൊല്ലൊലെ ഉപ്പ്ട്ടാല് അ പഷെ ചലോ ആഹ് ചെലോലറീണേക്ക അങ്ങനേണ് തക് കളികാണ് ട അങ്ങനെ ഉം ഇട്ട്ട്ട്
ആഹ് ആഹ് അത് ജ്യൂസടിക്കണ്ടെ അമ്മള് തക്കാളി ജ്യൂസ്സടിച്ചിട്ടല്ലെ പാരൊള്ളൊയിലിക്ക്
ആഹ് അങ്ങനെ അങ്ങനെ ആക്കണോലും ഉണ്ട് മറ്റേ തില് ആ ചെയ്യ്ണ ഞാന് തക്കാളി അങ്ങനെ ആണ്ട്ടലാ
ആഹ് ഞാൻ ജ്യൂസ്സടിക്കും ആ പിന്നെ വേകം
വേകാണ്ട് അത് വാടി കിട്ടണേങ്കില് കൊറേ ടൈമ് പിടിക്ക് ആഹ്
തക്കാളി ശോസൊയ്ക്ക്
ആഹ് ആഹ് അതൊക്കെ ടേസ്റ്റ് കൂടാ
ആഹ് ആഹ് അങ്ങനെലെ
ഉം ഇന്ന്ട്ട് ഇന്ന്ട്ട് പിന്നെന്താ ചിയ്യല് ങ്ങള്
ഈ കരകാപട്ട് തും ഏലക്കായും ആഹ് പിന്നെ ഈ ഒണക്ക മൊളക്ണ്ടല്ലോ അതൊക്കെ വറുത്ത്കാണ്ട് പൊടിച്ച്കാണ്ട് അതു ഇടും
ഏഹ്
ഏലക്കായും പിന്നേ ഒക്കെ ഓരോന്നോ രണ്ടെണ്ണൊക്കെ മതി പിന്നെ ഈ പട്ടാറീലെ മ്മള് ആ മരക്കഷ് ആഹ് അതെ അയിന് തോനെ വാണ്ടെ ഇത് ഓരോന്നൊക്കെ മതി ഖരം മസാലാവുമ്പോ പിന്നെ ഇമ്മള് ഇടുമ്പെങ്ങനെ കൂടുവോ അങ്ങനെ അറീലല്ലോ ഒന്നോ രണ്ടെണ്ണൊ അങ്ങനൊക്കെ മതി ഖരം മസാലാന്ന് പറീണ ഞമ്മള് ഇതൊക്കെപ്പാടെ കൂട്ടി പൊട്ച്ച്ണതാണ്
ആഹ് ആണ് പൊടിച്ച്ണ്താണ്
മൊളക്ണ്ടാവൂല ചോന്ന മൊള ആഹ് ഇതൊന്നായിട്ട് വാ ഒന്ന് ചട്ടീലിട്ടൊന്ന് വറുത്ത്ങ്ങാണ്ടെ അങ്ങനയ്ക്കിടും മൊളകും ഇതും ഒപ്പം പൊട്ച്ച്ങ്ങാണ്ട് അങ്ങന്ടും മൊളകൊന്ന് ചൂടാക്കും നല്ല ചൂടേറിപ്പോയാ കരിഞ്ഞ് പോവും ചെയ്യും ഒന്ന് ജസ്റ്റൊന്ന് ഇതാക്കും ഖരം മസാലയായിട്ട് ഞാനങ്ങനെയാട് കൊണ്ടരെലും യൂസെയ്യലൂല്ല
ഇല്ലേ അവ്ടെ അവ്ടെ രാവിലെ കറീക്ക് ഞാ ഇന്റെ വീട്ട്ല് ഹസ്ബന്റ് ഇവടെ ഉമ്മാക്കത് നല്ല ഇഷ്ടാ അങ്ങനെ കറീകൊക്കെ കൂട്ടും എല്ലാ കറി കടലക്കറീക്ക് കൂട്ടും ഉം പിന്നേ ബീഫ്ക്ക് പിന്നെ ചിക്കൻക്ക് ചിക്കൻക്ക് ഒക്കെ ഗരം മസാ മസാല്ലേൻ്റെ ഒരു ഇത്തിരിയാണെങ്കിലും അത് ഇട്ടാലെ എ ടേസ്റ്റ് ഉള്ളു പറഞ്ഞുങ്ങാണ്ടെ ഉമ്മ അങ്ങനെ ഇതാക്കും
എൻക്ക് അതിനോട് വെല്യൊരു താല്പര്യല്ല ഇങ്ങനെ നല്ലോ ചെ ചെലപ്പോ ഒരു കുത്തല് വന്നാലേ അത് കൂടുതലായാൽ ഒരു കുത്തല് വരുവല്ലോ ആഹ് അപ്പൊ പിന്നെ ഞാൻ ചെലപ്പോ അങ്ങനെ എന്തെങ്കലുമൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മള് വേണ്ട ആദ്യം ചൂടാക്കുവല്ലോ അയിക്ക് ഒന്നോ രണ്ടെണ്ണക്കെ ഇട്ട് കൊടുക്കുന്നല്ലാതെ
ആഹ്
അങ്ങനെ പൊടിച്ചാതെ അങ്ങനെ അങ്ങനെ വെക്കും പിന്നെ കുട്ടിയേക്കൊന്നും അതിൻ്റെ വലിയൊരു ഇഷ്ടല്ലേ ഇൻക്ക് അതേമാതിരി ജീരകത്തിനോടും വലിയ താല്പര്യമില്ല
ഏ അപ്പൊ പിന്നെ അയിന്
മോരി കറിയൊക്കെ ഇണ്ടാക്കുവല്ലോ ആയിക്കൊന്നും എനിക്കിഷ്ടല്ല വല്ലാതരും ഇഷ്ടല്ല കൈയ്യും ഇനി വാണെങ്കി ഒന്ന് കൊറച്ചൊന്ന് ഇട്ട് ത്തണ്ട് അതിന്റെ ചില കുത്തട് പറ്റൂല
പറ്റൂല ഉം പിന്നെ കുളിയൊക്കെ കഴിഞ്ഞോ
കുളി കുളിക്കാണ്ടേ ഞാന ഇങ്ങനെ ഫോണ അങ്ങനെ ഉത്തിർന്ന കാ കുളിക്കൻ ത ബാക്കിക്ക കഴിഞ്ഞഞ്ഞ് കുളിക്കാനുള്ള ബാഗൊ പല്ല എന്തണ്ട് കൊടുക്കാനായി തുടങ്ങീട്ടോ
കൊടുക്കാനയ് തുടങ്ങി
ആഹ് അപ്പൊ വാങ്ങക്കുമ്പോ വിളിക്കാൻ ഇറങ്ങാുന്നട്ടേ പനി കഴിഞ്ഞ പിന കുളിക്കോ എപ്പഴും കുളിക്കാലോ ആഹ് ആ പിന്നെ ഭക്ഷണം കഴിച്ചുന്ന് പറഞ്ഞേ
ഇല്ല കഴിച്ചിട്ടില്ല നിങ്ങളോ? ഭാങ്ങൊന്നും കൊടുതില്ല ആഹ്
പിന്നെ നിങ്ങളെ വീട്ടില് ചെടികളൊക്കെ ഉണ്ടോ
ആ ചെടികള് അത്യാവശ്യം ചെടികളൊക്കെ ഉണ്ട്
ആഹ്
ഞാൻ അപ്പിന്റെ വീട്ടിലാണ് ഇവിടെ അത്യാവശ്യം കാക്കക്ക്ല്ലാം ഇഷ്ട എന്നിട്ട് വാങ്ങി കുഴിച്ചിടു ചെടികളൊക്കെ അങ്ങനെ ചട്ടിയില് ആഹ ചട്ടിയില് വാങ്ങും തയ്യയിട്ടും ഇതായിട്ടും ഒക്കെ വാങ്ങ അവിടെ വീട്ടിലും വാങ്ങൂട്ടോ വീട്ടില് ഹസ്ബൻഡ് ആഹ റേറ്റൊക്കെണ്ട് നല്ല റേറ്റല്ല ഒക്കെ വാങ്ങും
ഉ ഇപ്പൊ ഞമ്മളിങ്ങനെ പോകുമ്പോ കാണാല റോഡ റോഡ് സൈഡിലൊക്കെ
റോഡ് സൈഡിലൊക്കെ ഉണ്ടാവല്ലോ അഗ്രികൾച്ചർട്ഇതില എങ്ങനെ അങ്ങന
പിന്നെ ഇവല് വണ്ടിയിലും ഇങ്ങനെ പോ പോകലുണ്ട ഇട ങ്ങനെ പക്ഷെ നല്ല റൈറ്റ് ആണ് ഇങ്ങനെ
ആഹ്
പിന്നെ ഇങ്ങനെ പോയി വാങ്ങിയ ഒക്കെ എങ്ങനെയാണ ആവോ ഇവിടെ കരുത എനിക്കിഷ്ടാണ് ഈ ചട്ടിയിലക്കാക്കി മതിൽമലൊക്കെ ഇങ്ങനെ വെച്ച
ആഹ നല്ല രസണേ ആ അങ്ങനെ വെക്കണൊക്കെ
നോക്കുവാണ്ടീ എന്താ ഇട്ട് എടുക്കല ഇനൊക്കെ
അ പ്രത്യേക വളമ ഇട്ടെടുക്കും ഉ അവിടുന്ന് ഓ എന്താ വാങ്ങീനേ രണ്ട കുറി വാങ്ങീനേ അങ്ങനെ ഇട്ട് കൊടുക്കാന് ആ സാധാ വളർന്നന്നെ ഇത്. ആട്ടു ആട്ടുകാട്ടത്തിന്റൊക്കെ വളമാ
ഇട്ടോടുകൂലെ ഇപ്പൊ ഞമ്മള് ഈ വീട്ടിലിണ്ടാക്കണിതന്നേണ്ട് മതിയല്ലോ ഈ ഉള്ളിത്തോലിയും. ത്തോട് അങ്ങനെ ഉം പച്ചക്കറി വേസ്റ്റാളൊക്കെ അതാ ഏറ്റവും നല്ലതന്നാ എനിക്ക് തോന്നിയ നമുക്ക് പൈസ കൊടുത്ത് വാ ങ്ങു വാണ്ട ഞമ്മളെ വീട്ടില് തന്നെ ഇണ്ടാ അങ്ങനെ പണ്ടെല്ലാം അങ്ങനെ എല്ലാവരും ഇണ്ടാക്കുന്നെ
ആഹ് ആഹ്
മറ്റേത് നമ്മള് പൈസ കൊടുത്തുകാണ്ട അങ്ങനെ പൈസ വാണ്ടെ ഇതായ മ്മളെ വീട്ടിൽ തന്നെ മതിയല്ലോ.
ആ അതും ഇട്ടോടുക്കും ആ അങ്ങനത്തെതൊക്കെ ഇട്ടൊടുക്കും.
തൈകള് വാങ്ങാൻ പോയിനി തെങ്ങ് അങ്ങനത്തൊക്കെ
ആഹ് ആഹ്
എന്താ ഫ്രൂട്ട്സിന്റെ ഒക്കെ ഐ ഐലാടു ആ അയാള് പറയണെ നിങ്ങള് ഈ മീൻ നന്നാക്കണ മീൻ കാഷ്ട്ടങ്ങള് വെറുതെ കളയല്ലെ അത അതിന്റെ മൊരട്ടൊന്നു വാക്കിയാണ്ട് ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് മൂടിയ മതി അതൊക്കെ ഇതിന് പറ്റും. വളമിയാണ് അറിയണ്ടേ ഞമ്മളതൊക്കെ
ഞമ്മളതൊക്കെ വേഗ തെങ്ങ് ആ തെങ്ങിന്റെ മറ്റെയ്‌ക്കെന്നാണ് പായ
ആ എന്നാല് അതിന് പൂച്ചാളും കാക്കാളും അങ്ങനെയൊക്കെ തിന്നുപോകെ ആ ഇത് മണ്ണിട്ടാ പിന്നെ ഒന്നും വാ അ ഇതാക്കാൻ വരൂലല്ലോ അപ്പോപ്പിന്നെ ആയിനെന്തേ ഞമ്മള് തെങ്ങിന് ഭാര്യ ഇണ്ട് പറഞ്ഞോന്നു കാര്യല്ല്യ തെങ്ങിന് കിട്ടണില്ലല്ലോ ആ അപ്പൊ അത് പറയാ ഇങ്ങനെ ഇട്ടോട്ത്താ മതി അറിയണ്ടേ ഉം ഇപ്പൊ പിന്നെ അതിന്റെ കുഴിച്ചിട്ടാലുണ്ടാവെക്കാരം മഴയൊക്കെ ആവുന്നോണ്ട് ഉം ഞമ്മളെന്തേയ്യണ് കുഴിച്ചുള്ള ചെറിയ വിത്തുകളൊക്കെ അതൊന്ന് എന്താ കുഴിച്ചിട്ടാണ്ടാവല്ലല്ലോലെ ഈ മഴെത്തൊക്കെ ആയ് പുല്ലാള് ആണെങ്കിൽ അതിലേറെ ഉഷാറില് ഇണ്ടായി ഉം-ഉം ഞാൻ പറയു ഇവിടെ ഓലൊക്കെ ഇതിന് ഒന്നും കൊടുക്കൊന്നും വേണ്ട ഇത് നല്ല ശെരിക്കും ഇണ്ടാവണ്ടേ ഓക്കേ മറ്റേമ്മള് ചെലപ്പോ എത്ര നോക്കിയാലും തെറ്റ്ണ്ടാവൂല. എന്നാ ശെരിട്ടോ ഞാൻ വിളിക്കാം